ഒക്കെ നല്ല സുഖാണ് ങ്ങനെ പോണ്
ഉം ഉം ചായൊട്ച്ചോ
ഓഹ് ചായൊടിക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ്
ഏഹ് കുട്ട്യേളോക്ക കുട്ട്യേക്കൊക്കെ എത്താ പണി
ഓര് വടെ ഇണ്ട് കരച്ചലുന്തായി
ആഹ്
ഓർക്ക് എന്താ ഒന്നൊരു സുഖല്ല ഇങ്ങനെ എല്ലത്തിനും കരയ
ചായടിച്ചിട്ടില്ലേ കുട്ട്യള്
ആഹ് ഓര് ചായൊക്കെ കുടിച്ച് ഓരണ്ടാളും ഫോൺന് തല്ലേനി
ആഹ് ഉം ആഹ് ഫോണിട്ടണം ല്ലേ
വെല്യയാളടെ പോയോ മദ്രസ് പോയോ
ആഹ് ഓള് മദർസ് പോയി അലസുക്കും പൊയി ഇപ്പോ പത്ത് മണിയാവും വരാന് ആഹ്
ആഹ് പത്തണിക്കാ വര
ഞായറാഴ്ച എട്ട് മണിക്ക് തുടങ്ങി പത്ത് മണി വരെ
ആഹ് ആഹ് എൻ്റെ
ഓ
പരിപാടി ഉണ്ടോ മദ്രസ്സില്
എങ്ങനെ ഇല്ല മദ്രസില്ല വയ്കുന്നേരണ്ട് മൂത്ത മാ ഇല്ലേ പരിപാടി ഞായറാഴ്ച അങ്ങന പിന്നെ രാത്രിണ്ട് പരിപാടി മ ന്തൊപരിപാടി സ്വലാത്തുമലുസൊ എന്തൊ ഉണ്ട്
ഏഹ് രാത്രിയോ
ആ ആ എല്ലാ ഞായറാഴ്ചയും ഉണ്ടെന്നുതോന്നണ്ട് ഞാൻ പോവലൊന്നുമില്ല ഞാനിതുവരെപോയിട്ടില്ല ഒന്നിലും പിന്നെ പുന്നൊരുദിവസം ന്തോ മജ്‌ലിസ്സുനൂറൊണ്ടായിന് ഒഴിവിള്ളെ രക്ഷിതാ ക്കളോട് വരാൻപറഞ്ഞീനി അന്നും ഞാൻ പോയില്ല. ഓളങ്ങനെപറയും ഉമ്മച്ചി എല്ലാരും വെരിമ്മച്ചി വെരിമ്മച്ചി വെരിപറയും ഞാ ആഹ്
ആ ആ ഓലടുത്തുപോവണെങ്കിലേ
ആ ചായകുടി കഴിഞ്ഞോ
ഉം ചായകുടി കഴിഞ്ഞോണ്ടിക്കണ് ഇന്നുനേരം വൈകിയേണ്
ഏ
എന്തേനു കടി
കടി ദോശ
ഉം
ഇതെന്നാ കറിയൊന്നും കറിയില്ല അങ്ങനെ ചുട്ടോണ്ടു ചുട്ട്
ഉ ഉം
പിന്നെനാ ആ ശക്ക ഇന്നലെ ഒന്നു ഇവിടൊന്ന് കൊണ്ടാന്നാനി അത് വെട്ടാണ്ട് വെട്ടി ഏ കൂട്ടാനൊക്കെ ഒണ്ടാക്കാണ്ട് അപ്പളാണ് ഇവല് വരുമ്പേ ചിലപ്പോ ഓല് ഓത്ത്പാലം കൊടുത്തൊറക്ക് ജസ്റ്റിങ്ങനെ ഒറങ്ങുവൊന്നുവല്ല ഒറക്ക് കൊറവല്ലേ.
ചെടിയൊക്കെയൊണ്ടൊ
എങ്ങനെ
ചെടി ചെടികളൊക്കെയൊണ്ടോ ചെടികള്.
ചെടികളൊക്കെയങ്ങനെ ഒരു തലക്കലങ്ങനെയൊണ്ട് അതു നോക്കാൻ തോന്നില്ല. ഞാപ്പൊ റോ റോസ്പൂ ആ പഴേവീട്ടില് റോസൊണ്ട് അതുവെട്ടാനുകഴിയുന്നില്ല കാടുകൊണ്ട്. അപ്പൊ റോസിപ്പൊ പൂവിടുന്നസമയാണ്. തെളുക്കണ പൂവിടണ സമയപ്പെടുത്ത് അതൊക്കെ പോയിന് ഒണ്ട് റോസ് അവിടെ വീട്ടിലൊണ്ട് കൊണ്ട് കൊണ്ടന്നെ വിചാരിച്ചീന് അതുവിട്ടുപോയി.
വിക്കനൊണ്ട് ഞാനീ കടലാസും കടലാസും പൂ ചെടിന്റെ പൂ അതു കൊണ്ടന്നാണ് ചെടി കൊണ്ടന്ന്കുത്തി അത് തളുക്കണ്ട്
ഏ ആ തെളുക്കും പിന്നെ ഇങ്ങട്ട് നമുക്ക് വലുതായികിട്ടാൻ കൊറച്ച് പ്രയാസാ
ഉം ഉം
ഞാനും കുത്തീന് ന്റെയിങ്ങനെ തെളുക്കണേന്റെ പൂവിടലൊക്കെയൊണ്ട്.
ഉം
ഇട്ടില്ലാ ഓള് മകള് ചോപ്പ് നെക്കാൻ നിക്കാ കട്ടാക്കാനെ എന്നാ ചക്കരേം മുല്ലയൊണ്ടെങ്കി അത് മാറ്റികുത്തണം നിത്യ കല്യാണിണ്ട് അപ്പ അത്രയും വലൃമഴയാണ്. മായയായ രസല്ലല്ലോ പോയിലേ.
ഉം
ആഹ്
ബത്തണിമുല്ല എന്റെടുത്തുണ്ട് ഇപ്പം ആ ചടിച്ച്ങ്ങനിക്കാ.
ആഹ് ഫൈവേസും
പൂവ് ചെർതായ്ണ്‌.
മയക്കാലം കയ്ഞ്ഞേ ഇപ്പ വേനലിങ്ങ്ട് വെരനെയ്ക്ക് കുത്ത അപ്പളാണയ്ന്റെ രസം.
അ ആ
ഇപ്പ മയത്ത് കുയ്ച്ചിട്ട് കാ ആ മയത്ത് കുഴിച്ചിട്ട് കാര്യല്ല. ഇപ്പ ഇങ്ങനെ ഇണ്ടാവാ ഇണ്ടാവും പക്ഷെ ഇന്നാലും ഇങ്ങനെ തണ്ടായ്ട്ട് എലക്കെ കൊറവ്- ഒരുഷാറ്ട്ടുല്ല ഇനി ഏതായാലും അവിടെ ന്നിക്കട്ടെ ഇങ്ങത്തെ. ആ അയ്ന്ങ്ങനല്ല മഴയായ്ട്ട് ഏത് വെയ്ലായിട്ടും കാര്യല്ല മഴയ്ത്ത് ശെരിയാവില്ല
അ ആ പിനേം മാറ്റിങ്ങനെ കുഴിച്ചിടണം കൊല്ലത്തില്.
ആഹ്
അയ്ന്ന് മാറ്റ്യാണ്ട്. പിനെ വേറെ പിനെ തൈത്ത് ഇങ്ങനെ കുത്തണം. ഓരോ കൊമ്പ് ഇങ്ങനെ.
ആഹ്
അവടെ ഏ പിനെന്താ ഉം അവടെന്താള്.
അവടെന്താള്.
വേറെ ഒന്നുംണ്ടായില്ലല്ലോ ഒര് ജമ ജമ ജമന്തികളൊന്നുല്ലല്ലോ.
ആഹ് ജമന്തിണ്ടായിന് ഇപ്പല്ല വെള്ള ജമന്തി ഇണ്ടായ്നി. അപ്പതൊക്കെ പോയി എന്റോ ഫോണില്ണ്ട് ഫോട്ടോ കണ്ടാണ്ട്ങ്ങനെ-
ഇത് എന്താ കറ്റ കറ്റാർവാഴ ഞാ കുഴിച്ചിട്ട്ണ്ട്. പിനത് കൊറച്ചൊക്കെ ന്ന് ഉഷാറായി വന്ന്ണ്ട് അപ്പൊ മകള്ണ്ട് ഓരോ എല ഓരോ എല പൊട്ടിച്ച്ങ്ങനെ. കൊണ്ടെര്നാണാം.
ആഹ് ആഹ്
ഓള് എല ഇണ്ടാണ് ഇണ്ടാണ് ഓല് പൊട്ടിച്ചു കൊണ്ടൊക്കും ഞാനത് ചാക്കില്.
ആഹ് ആഹ് നെലത്ത് വെച്ചാലും ഇണ്ടാവല്ണ്ട് കറ്റാർ വായ.
അഹ് പക്ഷെ ന്നെൽത്ത് നല്ല മണ്ണും നല്ല സ്ഥലൊക്കെ വേണെങ്ങി ഇണ്ടാവും.
ആഹ് ആഹ്
നല്ല വളന്ന്ക്ക്‌ണ് ണ്ട് ഇന്ന ന്നന്ന ന്നല്ല തടിള്ള നല്ല തിക്കായ്ട്ട്ള്ള ഒരു ഓല ഇട്ടും അപ്പളാണ് - ജെല്ല് ന്നല്ലോം ണ്ണ്ടാവ അങ്ങനെ. ഉം ഉം ഉം ഞാഒര് വീട്ട്ല് മുമ്പ് അമ്മ ചകിരി ച്ചോറ്ടും അയ്ന് വേണ്ടി ഞാൻ ചെകിരിക്കവടെ ശെരിയാക്കി വെച്ചിനി പഷേ ക ചെയ്യാന് കത്തിയില്ലാത്തോണ്ട് പിനെ ഞാൻ. ആ ചകിരിച്ചോറ് അങ്ങനെല്ല ചകിരിച്ചോറ് ഇണ്ടാക്കാ നമ്മള് സാധാ-
വെള്ളത്ത് വെള്ളത്തിലിട്ടെച്ചാണ്ടോ.
ആഹ് വള്ളത്തിലിട്ടെക്ക അത് രണ്ട് മൂന്ന് ദിവസട്ടെ രണ്ടീസം വെള്ളത്തിലിട്ടെക്ക രണ്ടോ മൂന്നോ ദിവസം. ങ്ങട് വള്ളത്തിലിട്ടെച്ചി ട്ടയ്ന്റെ ആ ച്ചോപ്പൊരു കറണ്ടാവും ആ കറ മൊത്തത്തില് കളയണം. പിനെ നമ്മള് ന്നല്ല വെള്ളത്തിലുട്ടും കയ്കിട്ക്ക. കെഴുകി എടുത്ത് കെഴുകി എടുത്തയിന്റെ കറ കളഞ്ഞ് തെളിഞ്ഞതാക്കണം ന്നിട്ട് പിന്നമ്മൾ ചെറ്താക്കി കാണ് ത്ണ്ടാക്ക ന്നിട്ടാ പൊടി നമ്മള് ട്ട് കൊടുക്ക ചെടികൾക്കൊക്കെ ടും ആ ഈർപ്പങ്ങനെ നെലനിക്കും ആ അയിനത് ഞാ ചകരിച്ചോറൊക്കെ ഞാൻണ്ടാക്കിനി പിന്നെ വെ ട്ടി ചെറുതാക്കാനൊന്നും എനിക്ക് സമയം കിട്ടീല്ല.
ഉം ഉം ഉം കറ്റാർവായക്ക് അങ്ങനട്ട് കൊട്ത്താതില്ലേ?
ആഹ് ഹ ചെടികൾക്കൊക്കെ പറ്റും പക്ഷെ നമ്മളെ ചകരിന്റെ പുളി പറ്റ്യാ ചെടികളതൊക്കെ പോകും
ക്കളെ
ഉ ആഹ് ആ കറ ഒയിവാക്കണം. നമ്മളതാണ് ആഹ് നമ്മളണ്ടിലേ തേങ്ങന്റെ ചകിരിന്റെ ചോറ് ങ്ങളൊക്കെ മ്മള തിന്റെ മെരട്ടെ കിട്ടാ ചെൽത് ഏ പോവൻ ല്ലല്ലോ കറിവേപ്പു തൊക്കെ
ആ അയിൻ്റെ കാറണ്ടായിട്ടല്ലേ?
ആഹ് കറ ആ കറ കളഞ്ഞിട്ടിടണം. അയി എ പറ്റേല് നല്ല സുഖേയ്നി അമ്മളീ എ തേങ്ങ പൊളിക്കണോടുത്തുണ്ടാവില്ലെ അപ്പൊടി പൊടി പൊടി ണ്ടാവല്ലോ ചെകിരിന്റെ ചോറിന്റെ പൊടികള്
ആഹ്
താപ സുഖാ അതാമ്പ സുഖാണ് നമുക്ക് ചെറ്താ ആഹ് ചെറ്താക്കേണ്ട ആവശ്യൊന്നുല്ലെയ്നി നേരെ
ആഹ് നേരെ അത് ത്തിക്കാണ്ട് ഞങ്ങള ഞങ്ങള് വീടിന്റെടുത്ത്ങ്ങനെ തേ ഏങ്ങ വെട്ട്ണത്
ഉം
ക്കെണ്ടയ്നി തേങ്ങക്ക ഒൺ ക്കി കൊപ്രക്ക് കൊട്ക്ക്ണ് സ്ഥലണ്ടായ് ഊം ന്ന്ട്ട് അവടെയാള് തേ ലോടെറക്കും ന്ന്ട് ഞങ്ങള് പൊങ്ങൊക്കെടുക്കാൻ വേണ്ടിട്ടാട്ട് പോവൽ ണ്ടായിനു ചെർപ്പത്തില്. പക്ഷെ ഞങ്ങൾ ന്നിട്ടയാള തേങ്ങ വെട്ടണ സൽത്ത് ട്ട് ചെന്നാ പഞ്ഞിമ്മ ചവിട്ടിയ മാതിരി കാരണം ഈ തേങ്ങ വെട്ടുമ്പോ ഈ പൊടി ങ്ങനെ ചാട്അല്ലേ ങ്ങട്ട് പൊടി പൊടി ച്ചാടി ച്ചാടി കെടന്ന ട സ് പോഞ്ച് മാതിരിയ അയാള് തേങ്ങ വെട്ടണ ആ ഏരിയെകാട്ട് ചെന്നാലമ്മള് കാല്‌മ്മല് കാലൊക്കല്ല സുഖായി
ഉം. ചൗട്ടാന്ലേ.
അവിടെക്കെ വീടെട്ത്ത് ആഹ് പ്പവിടെക്കെ വീടെട്ത്ത് അങ്ങനെല്ലെ പായെക്കെ പിന്നെ എ ദ ആ ആഹ് അതറീല്ലല്ലൊ അന്ന് കട് ആ ആ
ഉം ഉം
ഇപ്പതക്കന്റെ പണ്യാണ് അയില് കൊപ്രന്റെ പണി ചെറ്പാക്ക വിട്ട് ആഒക്ക ഒഴിവാക്കി വേറ വീടെട്ത്ത് അന്നവിടെ അടക്കപ്പായും വേറണ്ട്. പൂവും മാങ്ങൊക്കെ ണ്ടായിന അതൊക്കെ പെറുക്കാ വേണ്ടിട്ട് ങ്ങനെ പോവൽ ണ്ടായിനു ഇപ്പഒന്നുല്ല ങ്ങിന്നാ ഒ ആഹ് എല്ലോ എല്ലാ നാട്ടിലും എല്ലാരും രുത്തിലെത്തല്ലോ ഇപ്പടുക്കും വാവേ
ഉം ഉം അന്നത്തെ കാലം അങ്ങനെയാണ്
ആഹ്
ഉം കുട്ടികള് ഒറങ്ങിയാ?
വൈകീട്ടില്ല അവടെണ്ട്
ആഹ് ആഹ് ഇനിപ്പോ ഉറങ്ങൂലൈക്കാര് അല്ലെ
ഏ ഇനി ഒറങ്ങൂല്ല ഇനി അവരെ കൂളിൽ കഞ്ഞി കുടിച്ചിട്ട് കുളിച്ചിട്ടൊക്കെ ഒറങ്ങൊള്ളു
ഉം ഉം
ഉം
ഹലോ ഉം ഉം
കേക്കണില്ലേ
എന്താ ചോറിന് കറി?
ചോറിന് ഇന്നലത്തെ കറിയുണ്ട് ചക്കക്കുരു കറിയുണ്ട് ഇന്നലത്തെ
ഉം ഉം മീനൊന്നും കിട്ടീല്ലേ
ഇല്ലേ മീനൊന്നും വാങ്ങല്ല ഇപ്പൊ കൊറേ ആയി മീൻ വാങ്ങിയിട്ട് പോയ മീൻ ഉണ്ടായിന് കുറച്ച് ദിവസം രണ്ടു ദിവസമൊക്കെ അത് കൈഞ്ഞാറ് പിന്നെ മീനൊന്നും കിട്ടില്ല മീനൊക്കെ ഭയങ്കര വെല വ വെള്ളം കൂടിയ പിന്നെ പിടിക്കാൻ പോണ പറഞ്ഞീനി
ഉം ഉം ഉം
ഉം നല്ല മൂടാത്തോണ്ട ആ ന്നാ ശരി ട്ടാ
മ്